ഉം
നമ്മളിങ്ങനെ നല്ല വിശേഷം നമ്മള് കോള് വന്ന് കട്ടാക്കി ഞാന്
ആഹ്
ഉം അപ്പൊ ഉം നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നത് നമക്കൊരു ജോബ് കാര്യങ്ങള് പാരൻസിനെ നോക്കണം ഇങ്ങനെള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നുല്ലേ
ആഹ് അതെ അതെ പിന്നെ എന്തെലും അമ്മ ങ്ങനെ മനസ്സിന് കിട്ടുന്ന കാര്യങ്ങള് എന്തോക്കെങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങള്ട്ടോ ഞാൻ ചോയ്ക്ണ് പെണിങ്സ് അതൊക്കെ നമുക്ക് നമ്മളൊരു ആഗ്രഹം നമുക്കോരു ഇതല്ലേ ജീവിതത്തില് നമുക്കൊരു ഡ്രീം അങ്ങനെ അല്ലാതെ ഇങ്ങനെ നമ്മക്ക് മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ട്ണ കാര്യങ്ങള് എന്തൊക്ക്യ പ്പം ഇന്നത് ചെയ്താല് ഞാന് ഹാപ്പിയാവും അങ്ങനെക്കെ എന്തൊക്ക്യ
അതന്നെ അയില് പെട്ടൊരു സംഭവം തന്നെണ് ഞാൻ പർഞ്ഞില്ലേ ഇൻക്കൊരു ഇന്റെ ഒരു മൈന്റില് ഒരു ഡ്രീം ഇണ്ട് ഏഹ് ഇൻക്ക് അതിലേക്ക് എത്തിപ്പെടണന്ന് ഭയങ്കരായിട്ട് ഞാൻ ആഗ്രഹിക്ക്‌ണ ഒരു കാര്യണ്ട് അത് ഇൻക്ക് ബാക്കി എന്തിനേക്കാളും വളരെ ഇമ്പോർട്ടന്റാണ് ഏഹ് ആഹ് അത്പ്പ ഞാന് കല്യാണം കയിഞ്ഞ് ഹസ്ബന്റി നടുത്തും ഒലട്ത്തോക്കെ പർഞ്ഞത് അതന്നെണ് ഇൻക്ക് അതന്നെണ് ഇന്റെ ലൈ ലൈഫിലെ ആഹ് പർഞ്ഞത് ആഹ് ആഹ് അയ്മക്ക്‌ അതാണ് എനിക്കൊരു ഡ്രീമ്ന്ന് പക്ഷെ അങ്ങനൊര് ഡ്രീം നമ്മളെ മൈൻഡിൽ ഇണ്ടെങ്കിൽ കൂടിയിട്ട് അത് ബാക്കിയുള്ളോര്ക്കൊര് ബുദ്ധിമുട്ട് ആക്കാൻ ഞാൻ ആഗ്രഹിക്ക്ണുല്ല ഏഹ് ഏഹ് ആഹ് കാരണം നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യ്ണ നമ്മുക്ക് വേണ്ടീട്ട് ചെയ്യ്ണ കാരണം ഇന്നത്തെ കാലത്ത് നമ്മള് നം നമ്മുക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നിട്ട് കാര്യല്ല നമ്മള് കൊറേ കാര്യങ്ങള് നമ്മള് ആഹ് കാണ്ന്നതാണ് ഒരുപാട് കാര്യങ്ങള് ആഹ് നമ്മളീ ഇന്റെ ഒര് പേഴ്സണൽ അഭിപ്രായന്ന് പറഞ്ഞാല് എല്ലാം നമുക്ക് വേണം പക്ഷെ കൂടെ ഏ നമ്മക്ക് നമ്മുക്കും വേണ്ടിട്ട് ഇപ്പൊ നേര്ത്തെജ്ജ് പറ്ഞ്ഞല്ലോ എ ന്താണ് നമ്മുക്കും വേണ്ടിട്ട് സേവെയ്ത് വെക്ക അങ്ങനെള്ള കാര്യങ്ങളോയ്ച്ചല്ലോ നമുക്ക് വേണ്ടിട്ട് സേവെയ്ത് വെക്കാന്ന് പറഞ്ഞത് നമുക്ക് നല്ലൊര് ലൈഫ് ലോങ് നമുക്ക് നല്ലോര് ജോബ് ഇണ്ടാക്കി വെക്കാന്ന്ള്ളതെന്നെയാണ്
അതെ അതെ അതന്നെ
ആഹ് കാര്ണം
ന്ക്ക് വേറെന്ത് പ്രശ്നം ഇണ്ടായി കഴിഞ്ഞാലും കൊഴപ്പല്ല
ഇല്ല്യ ഉമ്മ അത്യാവശ്യം പഠിച്ചതെന്നേന്നു ഏഹ് അപ്പൊ ഉമ്മ ആഹ് ഉമ്മാക്ക് ജോലിക്ക് പോവാൻ പറ്റിയില്ല ഇങ്ങള് കുട്ട്യേള് അങ്ങനെ ഇങ്ങനെന്ന് പറ്ഞ്ഞാണ്ട് ഇര്ന്ന് പിന്നെ ഇപ്പ ഗൾഫ് പോയി ആ സമയത്തൊന്നും അങ്ങനെ ബുദ്ധിമുട്ടും കാര്ങ്ങളൊന്നും ഗൾഫ് പോവ്മ്പോ പിന്നെങ്ങെനെ ഈ പറ്ഞ്ഞ പോലെ നമ്മുക്ക് ജോലി കിട്ട്ണ പോലെ തന്നെ സാലറി ഇങ്ങനെ കിട്ട്മ്പോ നമുക്കാ അത്ര ഇത് പിന്നെ പെട്ടെന്ന് നിർത്തി പോര്ണ സമയത്ത് പിന്നെ അങ്ങനെ ധാരാളിക്ക്ണ ഒരാളല്ലട്ടൊ ഉമ്മ അതോണ്ടെന്നെ അത് നിർത്തി പോന്നാലും നമ്മളങ്ങനെ അഫക്ട് റ്റെയ്തിട്ടില്ല ചെലാള്ക്കാര് പറയ്ണേക്കാ ഈ റിയലെസ്റ്റേറ്റ് ബിസ്നസും ആഹ് അത്പോലെ ഗൾഫില് പോയാള്ക്കാരും ഒര് പാഠം പഠിക്കുന്ന്ള്ളത് സംഭവൊക്കെ ശെര്യാണ് ക്ഷേ ഞങ്ങളെ കേസില് ഞങ്ങള് അങ്ങനെ പഠ്ച്ചിട്ടൊന്നുംല്ലട്ടോ ഭയങ്കരായിട്ട് ഭയങ്കര കണ്ണിങ്ങായ് റ്റ് കാര്യങ്ങള് കൈകാര്യം ചെയ്തിട്ടെന്ന്യാണ്
ഉം ക്ഷെ നമ്മള്പ്പം ചെല അവരിപ്പം വീട്ട്ല്ണ്ടാവ്മ്പോപ്പം ഉമ്മമാരൊക്കെ ഇപ്പന്റെ ഉമ്മായാലും അങ്ങനെന്നെ അവര് വെ എന്താപറയാ ഇങ്ങനെ ഭയങ്കരായി റ്റ് ചെലവല് ഭയങ്കരായിട്ട് ചുരുക്കീട്ടാണല്ലോ ചെലവാക്കാ എന്താ പറയാ ഏത് കാര്യത്തിനായ്ലും ഭയങ്കര ചെലവ് ചുരുക്ക് ഇന്റെ വീട്ട്ലൊക്കെ അങ്ങനെന്നെയ്ര്ന്നു അവര് പൈസിം അങ്ങനെതന്നെണ് അയച്ചോട്ക്കാ
ആഹ് മന്ത്ലി കിട്ട്ന്ന ഒര് സംഭവം നമ്മക്ക് കിട്ടാതാവുമ്പം നമ്മക്ക് ചെറിയ സ്ട്രഗ്ളും കാര്യങ്ങളും ഉണ്ടാവും എന്നാലും ഓവർക്കം ചെയ്ത് പോവ്ണ്ട്ട്ടോ പക്ഷേ എന്താന്ന് വെച്ചാല് അത് അ ക്ക്ങ്ങനെ കാണുമ്പം എടക്കടക്ക്ങ്ങനെ പറയും ഇൻക്കൊര് ജോബ്ണ്ടെങ്കില് ഇങ്ങനാവൂലായ്ര്ന്ന് ല്ലോ അങ്ങനെ ആയിര്ന്നല്ലോ എന്നൊക്കെങ്ങനെ പറയും സത്യാണ് നമ്മളെ കയ്യിലൊര് ജോബ്ണ്ടെങ്കിൽ നമ്മക്ക് ആർക്ക് വേണങ്കിലും കൊടുക്കാ ആരെ വേണങ്കിലും സഹായി ക്കാ എന്ത് വേണെങ്കിലും ചെയ്യാം നമുക്കൊരു ജോബ്ന്ന് പറയ്ണത് ആഹ് നമുക്ക് ജോബ്ന്ന് പറയ്ണത് നമ്മളെ കാര്യം മാത്രല്ല ഏഹ് പിന്നെ അൾട്ടിമേയ്റ്റ്ട്ടായിട്ടൊരു കാര്യന്ന് പറയ്ണത് ഇന്നത്തെ കാലത്ത് ഇപ്പള്ള മക്കളൊക്കെ മ് നമ്മൾ എല്ലാ പണ്ടെക്കെന്ന്റ്ഞ്ഞാല് ഞാനെന്റെ ഉമ്മാന്റെട്ത്ത് എപ്പളും പറയ്ണ കാര്യാണ് ഓരൊക്കെ കാലത്ത്ന്ന് പറ്ഞ്ഞാല് എന്താ ഇത് ഉമ്മയ ണ് ഉപ്പയാണ്ന്ന്ള്ളൊരു ബോധത്തോട് കൂടി വളർന്നീനെ മക്കളാണ് നമുക്ക് കാണാൻ പറ്റാ ഏഹ്
ആഹ് അതെ അതെ ഉം
ആഹ് ഒരുമരുമക്കളാൺ ആ മരുമക്കളാണങ്കിലുംഅല്ലെങ്കിലും ഓക്കെ ഒരു പേടിം ഭയൊം ഇണ്ടായിട്ടാണ് ജീവിച്ചത് അല്ലെ അപ്പൊ ഒന്തെങ്കിലൊര് കാര്യങ്ങള് പറയാനോ തൊറ്ന്ന് പറയാനോ ഒക്കൊര് പേടിയേര്ന്നു മക്കക്കാണങ്കിലും മരുമക്കക്കാണങ്കിലൊക്കെ പക്ഷേ ഇന്ന് നമ്മള് കാൺണത് അതൊന്നല്ല ഇനിയിപ്പ കൊർച്ചുടിം കഴിഞ്ഞാല്
ഇതിന്റെ അപ്പറായ്രിക്കും ഉം എല്ലാർക്കു ഇപ്പം ഒരു സ്ട്രോങ് ഡിഷ് ക്കന്ണ്ട് അവര്ക്ക് അവര്ടെ ചിന്താഗതി ഇണ്ട് അതപ്പ തന്നെ പ്രകടിക്കല്ലോ ഇപ്പല്ലാരും
ഉം ആഹ് അപ്പൊ എന്തയ്ച്ചാല് മക്കള് വൽതായ്ട്ട് നോക്കുന്ന്ള്ളൊരു സാഹചര്യം ഇന്നത്തെ കാൽത്ത് നമ്മള് ചിന്തിച്ചിട്ട് കാര്യല്ലാന്ന്ള്ളതാണ് പ്പ ഞാനൊക്കെ ക്ലാസ്സിന് പോവുമ്പോള് നോക്ക്ന്ന് അതാ അതൊരിക്കലും ഉം അ അത്രേ ഒള്ളൂ അപ്പൊ എല്ലാരും പറയ് ആഹ് ഇന്റെ ഒരു കസിന് ഇണ്ട് മക്കളെ മ്മള് നോക്കാ പറണത്. ഞമ്മളെ തിരിച്ച് ഇങ്ങോട്ട് നോക്കണം ന്ന്ള്ള ഉദ്ദേശത്തോട് കൂടി ആവര്ത് സത്യാണ്. അങ്ങനെണ് നമ്മള് മക്കളെ നോക്ക്ണങ്കി നമുക്കൊന്നും നേടാൻ പറ്റൂല. ഞാൻ വൽതാവുമ്പോം ഇപ്പ ഇന്റെ മക്കള് ഇന്നെ നോക്കും ഇൻക്ക് വേണ്ടിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തരും. ഒരിക്കലും ഒരാക്കും ഒരാക്ക് വേണ്ടിട്ട് ഒന്നും ചെയ്ത് കൊടുക്കാം കയ്യൂല. അത് നൂറ് ശതമാനം ഒറപ്പാണ് നമ്മക്ക് നമുക്ക് ഒരാള് ചെയ്ത് തരുമ്പം നമുക്കത് സാറ്റിസ്ഫാഷന ആവുല നേരെ മറിച്ച് ഈ കൊട്ക്ക്ണ ആൾക്കാര്ക്ക് എന്താവും. ആ ഞാൻ കൊടുക്ക്ണ്ടല്ലോ ന്ന്ള്ളതാ കൊട്ക്ക്ണോൽക്ക് കൊടുക്ക്ണ്ട്ന്നാവും കിട്ട്ണോൽക്ക് ഒന്നു ആവുല്ല്യ
അതെ ഇപ്പത്തെ കാലത്ത് പിന്നെ ഒന്നും പ്രതീക്ഷിച്ചിട്ട് കൊടു കൊടുത്തിട്ടും കാര്യല്ല അങ്ങനെല്ല ഒന്നും പ്രതീഷി ച്ചിട്ട് കൊടുക്കണ്ട അല്ലാതെ നമ്മള ഇഷ്ടത്തിന് കൊടുക്കാനേ പറ്റൊള്ളൂ.
ആഹ് പിന്നെ ന്താച്ചാല് ഇൻക്കുള്ളര് ഒര് ഭയങ്കരായിട്ട് ഞാൻ ഞാൻ. ഇ ക്ക് ഫീൽ ചെയ്യ്ണ കാര്യാണ് നമുക്ക് ഫീല് ചെയ്യ്ണ അല്ലെ നമുക്ക് നമുക്ക്. ബാ മക്കകൾക്ക് ചെയ്ത് കൊടുക്കാം ചെയ്യ അങ്ങനെ നമ്മള് ചെയ്യര്ത് ന്ന് തോന്നുള്ളു ഇപ്പ ഇൻക്ക് തോന്ന്ണാണ്. അല്ല ചെലര് ചോയിക്കും അൻക്ക് ഇപ്പ ഇന്നോട് ഈ സമയത്ത് നിനക്ക് എന്തെങ്കിലും വേണോ വേണോയിക്കും. ഞാൻ പർഞ് കോറെ ആൾക്കാര് ചോയിക്കൽണ്ട് ട്ടോ അൻക്ക് എന്തേലു ആഗ്രഹ ഇണ്ടോ ഇഞ് അത് ഇ ഇത് കൊണ്ട്രണോ അത് കൊണ്ട്രണോ ചോയ്ക്കും ചെൽപ്പോ ഇന്റെ ഉള്ളില് ആഗ്രഹണ്ടാവും. പക്ഷെ ഞാൻ പറയും ഇൻക്ക് അത് വാണ്ട ആ വാണ്ടാന്ന് പറയും എല്ല ഇൻക്ക്പ്പ എല്ലാണ്ട്. ഇൻ ക്കൊന്നും വാണ്ടാന്നറിം.
പൂതിയില്ല ഞാനും ഇപ്പ ഇങ്ങനെന്നെ ഉമ്മ വിളിച്ചപ്പം ചോയിച്ച് എന്താ പറയാ അൻക്കെന്താ. പൂതി ന്നൊക്കെ ഇങ്ങനെ ചോയിച്ചേ.
ഉം പക്ഷെ ഇന്റെ ഒരു അഭിപ്രായം എന്താറിയോ ഞമ്മള് ഒരാളോട് എ ന്താ ആ അല്ലെങ്കി ഇപ്പ നമ്മളരു നമ്മളെ കയ്യില് കൊർച്ച് ക്യാഷ്ണ്ട് ഇങ്ങക്ക് ഇത് വേണോ. ഉം ചോയിച്ച് കൊടുക്കര്ത് താങ്കള് ഇത് വെച്ചോളി ഇങ്ങക്ക് എന്തെലും ആവശ്യം ആഹ്. ഇങ്ങക്ക് എന്തെലും ആവശ്യം വരും പർഞ്ട്ട് കൊടുക്കണം അതാണ്. ആ കിട്ട്ണ ആൾക്കു അയ്ലൊരു സന്തോഷല്ല ഇങ്ങക്ക്ത് വാണോ അല്ലെങ്കി ഞാങ്ങക്കത് ചെയ്ത് തര ക്കള് പറിണൊക്കെ ഞാൻ ചെയ്ത് തരാന്ന്ള്ള അത് ഞമ്മളൊരു നിയന്ത്രണാണ് അതൊരി ക്കലും ചെയ്യര്ത് നേരെ മറിച്ച് നമ്മളെ കയ്യില് കൊർച്ച് ക്യാഷ് ഇണ്ടെങ്കില് ആ. ക്യാഷ് ഇണ്ടെങ്കില് ഇങ്ങള് ഇത് വെച്ചോളി അല്ലെങ്കി ആയിരം ഉണ്ടെങ്കി ആയിരം ഇത് ഇങ്ങള് വെ ച്ചോളി ഇങ്ങക്കെന്താ വാണ്ട്യ ആവശ്യള്ള ചെയ്തോളിന്ന് പർഞ്ഞ് കൊടുക്ക്മ്പം ഈ കിട്ട്ണ ആൾക്കാര്ക്ക് ഓൽക്കിഷ് റ്റള്ള ചെയ്യ ആ കിട്ട്ണത് പിന്നെ ആ പിന്നെ നമ്മള് ചോയിക്കും ചെയ്യര്ത്. ഞാൻ അന്ന് തന്ന്ട്ട് ഇങ്ങള് എന്തേ ചെയ്ത് അത് എവിടെ കൊണ്ടയിട്ട്.
ആ അത് ചോയിക്കാൻ പാടില്ല അപ്പൊ പിന്നെ അത് ഒരു ആഹ് അത്. അതൊരു ഇതായി മോശായി പോയില്ലേ.
ആഹ് ഒരിക്കലും എന്റെ കയ്ൽ ക്യാഷുണ്ട് ഞാൻ ചെയ്ത്. തരാം ന്ന് ഒരിക്കലും ഒരാളോടും പറയരുത് ന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ട്ടോ. അഹ് നമ്മോട് ഒരാൾ ചോയിക്കാണ് ഇപ്പോ നമ്മളോടെ ന്നെ ചോയിക്കാണ് നക്ക് ഡ്രസ്സ് വേണോ ഞാൻ വാങ്ങി തരാന്ന് പറയണക്കാളും നല്ലത് ന്ന കൊറച്ച് പൈസ. ന്നാ അനക്ക് ഇഷ്ട്ടള്ളത് ജ്ജ് ഇടുത്തോ ന്ന് പറയുമ്പോ നമ്മളെന്താക്കും സേവ് ചെയ്യ്ണ ക്കെ ആൾക്കാരണങ്കിട്ടൊ. മ്മള് നമുക്ക് ഇള്ളേലും കൊറച്ച് വാങ്ങിക്കും ചെയ്യും. ബാക്കി നമ്മള് സേവിങ് ആയിട്ട് മാറ്റി വെക്ക ചെയ്യും ആഹ് അപ്പൊ ആഹ്. പ്പ ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കണത് എന്താ ച്ചാ ചെയ്യാ നമ്മള് കൊടുക്കള്ളെ കൊടുക്ക. അത് നമ്മക്കായിട്ട് നന്നതല്ല നമ്മുക്ക് കൊടുക്ക.
അതിപ്പോ ചോയിച്ചിട്ട് ചെയ്യൊന്നു വേണ്ട അത് അങ്ങനെ മ്മള് ആ ഒരുരിഷ്ടത്തില് നമ്മളെ ഇഷ്ടത്തിന് നമ്മള്. ഇഷ്ടത്തിലുള്ള കാര്യങ്ങളല്ലേ നമ്മള് ചെയ്ത് കൊടുക്കണേ അങ്ങനെ പക്ഷെ ചില ആളുക ഉണ്ടല്ലോ. വേറെ പ്രശ്നമുണ്ട് ഇപ്പൊ നമ്മളി ഇപ്പോ ഒരുരി ഇഷ്ടത്തിന് നമ്മള ഒരു ഇ എന്തെങ്കിലും ഒരു സാധനം വാങ്ങി കൊടുത്താല്.
ഉം
അത് അവർക്ക് എന്താ പറയാ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അങ്ങനെ കുറ്റം പറഞ്ഞൊണ്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ട്.
ഉം ആഹ് ആഹ് ആഹ് ഉം ഉം അതന്നെ അയ്ലേറെ. പഷേ അങ്ങനല്ല നമ്മള അങ്ങനെ ചെയ് നമ്മള് കൊടുത്താൽ മതി നമ്മള് ക്യാഷ് ക്യാഷിനല്ലേ ഇപ്പോ എല്ലാർക്കും അത്യാവശ്യം ക്യാഷ് ആയിട്ട് കൊടുക്ക ഓരെന്താ വാങ്ങെണ്ടി വാങ്ങിച്ചോട്ടെ
ആഹ് ഒരു സാധനം ആ കമ്പൽ ചെയ്ത് ആ അങ്ങനെ വാങ്ങിക്ക ങ്ങിക്കുമ്പോ ആ ഒരിത് ആഹ്
ആഹ് ആൾ റെഡി നമ്മള കയ്യിലുള്ള ഒരു സാധനം നമ്മ കൊടുക്കുകണെങ്കിൽ നിങ്ങക്കിത് വേണോന്ന് വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ നേരെ മറിച്ച് ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചു തരും ഞാനങ്ങട്ട് ചെയ്തു തരും എന്ന് പറഞ്ഞിട്ട് കൊടുക്ക ഒരി ക്കലും ചെയ്യരുത് ഒരിക്കലും നല്ല കാര്യല്ല കാരണം കി ട്ട്ന്ന ആൾക്കാർക്ക് അതെന്താ വെച്ചാല് അതൊരു എന്താ നമ്മളൊരു- ഒരു കൺട്രോൾ ചെയ്യണ ഒരു ഫീലിംഗ് ആണ് എനക്ക് അങ്ങനെ ഫീൽ ചെയ്ത കേട്ടോ ഫീൽ ചെയ്യല് തോന്നല് ആഹ് അതായത് എന്റെ അധികാരത്തിൽ ഞാൻ കൊടുക്കുകന്നുള്ളത് ശരിക്കും അതൊരു അധികാരന്നല്ല നമ്മള് ചെയ്യേണ്ട കാര്യങ്ങള് അല്ലേ ആ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കാരണം ഞമ്മക്ക് തിരിച്ച പോലെ അങ്ങനെയല്ലല്ലോ ചെയ്തു തന്നത് അപ്പോ തിരിച്ച് ഓൽക്ക് അങ്ങനെ ചെയ്യുന്നത് ആർക്കൊന്നായാലും ട്ടോ നീ വേണമെങ്കി വാങ്ങിച്ചോന്ന് പറഞ്ഞിട്ട് ഉം കൊടുക്കുകയാണെങ്കില് അതൊർക്ക് പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ നേരെ മറിച്ച് നമ്മള് ഒരാൾക്ക് ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കില് ചിലപ്പോ അവർക്ക്‌ ഏഹ് അത്യാവശ്യമുള്ള കാര്യായിരിക്കും ആഹ് അത്യാവശ്യം ഇണ്ട് വേറെ എല്ലാവും അത്യാവശ്യമുള്ള കാര്യങ്ങള് ഉണ്ടാവും അപ്പ നമ്മള് ക്യാഷ് ആയിട്ട് കൊടുക്കുകണെങ്കിൽ ഓൽക് ഓലെ ഇഷ്ടം ചെയ്തു കൂടെ അത്രേ പറഞ്ഞെ ഉം അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങള് നമ്മള് ലൈഫില് ശ്രദ്ധിക്കണം ഞാൻ അങ്ങനെ കൊറേ കാര്യങ്ങള് നോട്ട് ചെയ്ത് വെച്ചിട്ടുട്ടോ പല പല കാര്യങ്ങള് അങ്ങനെ ചെയ്യരുതും ചെയ്യാൻ പാടില്ലാത്തതു ആയിട്ടുള്ള കുറെ കാര്യങ്ങള് നമ്മള് അനുഭവം വരുമ്പം അനുഭവത്തിന്ന് പഠിക്കണ കുറേ കാര്യങ്ങൾ കെട്ടോ
ആഹ് നമുക്ക് ചെയ്ത് തരുമ്പോ നമുക്ക് നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണോ ഫീൽ ഉണ്ടാവണേ അതിപ്പോ നമ്മള് വേറൊരാൾക്ക് ചെയ്ത കൊടുക്കുമ്പോളും ആ ഒരു ഫീല് വരൂലേ എന്നുള്ള ഒരിതായിരിക്കും
ആഹ് ആഹ് ആഹ്
അങ്ങനെ നമ്മുക്ക് വരുവല്ലോ
ആഹ് ആഹ് ആഹ്
പിന്നെ എന്താ പറയാ ഇൻക്ക് ന്നാല് ഞാനിങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം വല്യ വല്യ ആഗ്രഹങ്ങളൊന്നും ഇല്ല ഏഹ് ജോ ജോലി വാങ്ങണം ന്നൊ ക്കെ ഇൻക്ക് ആദ്യൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇൻക്കിപ്പ അങ്ങൻത്തെ സത്യം പർഞ്ഞാൽ അങ്ങൻത്തെ ആഗ്രഹങ്ങളൊന്നുല്ല ട്ടോ ഉള്ളത് വല്ല ഇങ്ങനെ ചെറിയ എണിങ്സില് ആയാലും ഇങ്ങനെ ജീവിച്ചു പോണം ആ ഒരു മൈൻഡ് ആണ് നമ്മുടെ സന്തോഷങ്ങള് അങ്ങനെ ഉണ്ടാവല്ലോ! എനിക്ക് ചിരിക്കരുത്ട്ടോ എൻക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ട്ന്ന കാര്യങ്ങൾന്ന് പർഞ്ഞാല് പുല്ലൊക്കെ പറിച്ചിട്ട് ഇങ്ങനെ അവിടെ അടിച്ചു വാരിട്ട് അവിടെങ്ങനെ നോക്കിയിരിക്ക്യാ
ഉം നമ്മൾ ചെയ്ത കാര്യങ്ങളില് അത് സാധി പറയാ ഒരു വീട്ടില് എന്താണ് ഏറ്റവും വലിയ കാര്യം ഉം
ചെറിയ വീടാണെങ്കിലും ഇൻക്ക് അത്ങ്ങനെ വൃത്തിയായിട്ട് നീറ്റായിട്ടിരിക്ക നമ്മളൊരിഷ്ടത്തില് ഒരു കൺസെപ്റ്റ് ഉണ്ടാവല്ലോ!
ഉം ഉം
അങ്ങനെ ഇരിക്ക അപ്പം സോഫയിലെ കുശിയൻകവറു മാ- റ്റ അല്ലെങ്കിൽ സോഫ കൊർച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇട കട്ടിൽ മാറ്റിയിട അതൊക്കെയാണ് ഇൻക്ക് ഭയങ്കര സന്തോഷം കിട്ട്ണ കാര്യം
ഡെക്കോറേ ഐറ്റങ്ങൾസ് കൊറേ കൊണ്ടുവന്നണ്ട്
ആഹ്! അങ്ങനെ ഡെക്കോറെയ്ദക്ക ഇപ്പൊ ഞാൻ കൊറേ ദിവസം ആയി ഞാ ആളോട് പറയ്ണ്ട് എൻക്കൊരു സ്റ്റാൻഡിങ് മിറർ വാണന്ന് അപ്പം ആള് ആള് കൊറേ നേരെ തിര്ച്ചാണ് എന്തേച്ചാല് മിററ് നോക്കാൻ പാടില്ല കാരണം നമ്മളെപ്പളും മിററിൽ നോ കാരണം ഇവടെ മിററ് ഇണ്ട് ഇപ്പം നമ്മൾ വിമലൊക്കെ വാട്ട്ർമലൊക്കെ മിററുണ്ടല്ലോ പക്ഷെ അപ്പ പറയാ എന്തിനാണ് ഒരാവശ്യം അനാവശ്യ പ ഒരു സാധന പക്ഷെ നമ്മളിങ്ങനെ ഗേൾസിന് ഇപ്പോ സ്റ്റാൻ്റിൻ മിററൊക്കെ കാണും വല്ല ഇഷ്ടല്ല കാ ര്യല്ലേ അപ്പൊ ഞാൻ പർഞ് ആ ഇപ്പൊ നമ്മളിപ്പോ കഫേലൊക്കെ പോകുമ്പോ നമ്മള് ഫോട്ടോ എടുക്കല്ണ്ട് അയ്ന്റെ ഉള്ളില് അയ്ന്റെ മുന്നിൽ ഇങ്ങനെ കെട്ടി മറിയലെന്നണ്ട് എല്ലാരും
ഉം
അപ്പൊ ഇൻക്ക് ഇൻക്കങ്ങൻ ത്തെ ചെറിയ ചെറിയ കാര്യങ്ങള് ആ ആ ന്നായ്ക്കോട്ടട്ടോ
ആഹ് അയ്ക്കോട്ടെന്നാ